ഹലോ
ഹലോ എന്ത് ണ്ട് കിണീ വിശേഷം
നല്ല വിശേഷ അവിടെ വിശേഷു
ഹലോ
ഹലോ
നല്ല വിശേഷടി ഫുഡ് കഴിച്ചോ
ഇല്ലേ ആഹ കഴിച്ചു ഇയ്യ് കഴിച്ചോ
ഫുഡ് കഴിച്ചോ
ആഹ കഴിച്ച ഇയ്യ് കഴിച്ചോ
ആഹ് അനക്കെന്തായിരുന്നു സ്പെഷ്യല്. ആഹ കഴിച്ചു കഴിച്ചു അനക്ക് ന്തെയിരുന്നു, യോ മന്തി യിരുന്നോ
ഫുഡ്‌ ക്കെ പോയി കഴിച്ചു വരാണ്
ഓ എവിടത്തെ മന്തി കഴിച്ചേ
ഇന്ന് റൈദൻ തെ
ഏഹ് യോ
നീ കഴിച്ചോ
ആഹ ഞാൻ കഴിച്ചേ
അവിടെ എന്തായിരുന്നു
ആഹ്, ഇവിടെ എന്താ ചക്കക്കുരു മുരുങ്ങിയിട്ടൊരു കറിയും പിന്നെ ക്യാബേജ ഉപ്പേരി തൈര് ഒക്കെനി വല്യ സ്പെഷ്യലൊന്നുംല്ലേനി ആ അങ്ങെ പിന്നെ എന്തൊ പരിപാടി ഒന്നുല്ലടി ഇവടെ വെറുതെകിടക്കാൻ ചടച്ച കിടക്കാണ്
ഏഹ് ഇനിക്കൊ ഒരു പരി പരിപാടിയന്നുമില്ല അപ്പ ഇങ്ങനെ വന്ന ഇങ്ങനെ ഇരിക്കുകയാണ്
ഏഹ് ഇജ്ജ് കളിയൊക്കെ കാണലുണ്ടോ
ആഹ് കാണലുണ്ടേ
ഏഹ് ഇയ് ഏതാ ട്ടീം?
ഞാൻ അർജന്റീന ഇയ് ഏതാ ടീം?
ഓ ഞാനും അർജന്റീന മോളെ. എന്ത് കളിയെനിലെ
ആഹ് അതെ
ആഹ് ഇന്നലെ ഇപ്പൊ റൊണാൾഡോ അഞ്ച് ഗോളക്ക ട്ടിക്കിണല്ലേ
ഉം റൊണാൾഡ് രണ്ട് ഗോളും, പിന്നെ വറെ ടീമത്തെ ആൾക്കാരും എട്ട കിടുന്നിട്ട്ന്നെ പെരും തള്ളായിരുന്നുല്ലാരും
ഓ റബ്ബേ പൂരാ തള്ളലല്ലേ! വീഡോസൊക്കെറങ്ങണ കാണണം
അവര് ചെറിയ ടീമിനൊപ്പ കളിച്ച് ജയിച്ചിട്ടും ഒരുങ്ങ തള്ളടാ. അടുത്ത കളിയും കൂടി കാണട്ടെ ന്നട്ട്
അതന്നെ അയ് മ്മളന്നെ തൂക്കും
അതെ
എന്തായാലും ഇപ്പൊ ആര് കൊണ്ടുപോകന്ന് കണ്ട അറിയ പ്പൊ എന്തായലല്ലേ
ഉം അതെ
നമ്മളെ പുലിക്കുട്ടീനെ കൊണ്ടോട്ടെ അല്ലെ
അതെ മ്മളന്നെ കൊണ്ടോട്ടെ, എന്തായാലും ലാസ്റ്റ് കളിയല്ലേ ഇനി മെസി ഒന്നും കളിക്കൂലല്ലോ
ആഹ്തന്നെ തന്നെ പക്ഷെ എന്തായ രണ്ടായിരത്തി മുപ്പലൊക്കെ കളിക്കും എന്നൊക്കെ പറഞ്ഞ ങ്ങാണ്ടൊക്കെ വരണ്ണ്ട്ല്ലെ ഫോണില് അപ്പപിന്ന സത്യമാണാവല്ലേ
ശരിയാണ എന്തോന്നും അറിയില്ല ഇല്ലന്നാണ് പക്ഷെ ഇങ്ങനെ പറയണേ കേട്ടെ
ആഹ് അങ്ങനെയല്ലേ ഇനിയിപ്പോ എന്താണവല്ലേ കളി ഉള്ളത് അടുത്തത്
അടുത്തത് ഞ്ഞി ഞായറാഴ്ച രാവിലെ ഏഴരക്കെയാണ് ഇ അർജന്റീനന്റെ കളിള്ളത് ഉം നാളെ നീ ബ്രസീലിന്റെ കളിയ
ആ ആഹ് നാളിഞ് ബ്രസീലാണല്ലല്ലേ അ ഇനി എന്നിട്ട കടക്കാനൊക്കെ ആയോ
ഇല്ലേ കൊറച്ച് കഴിഞ്ഞാ കിടക്കണം അവിടെ കിടക്കാനായോ
ഇല്ല ഇവിടെ കിടക്കാനൊന്നും ആയിട്ടില്ല അങ്ങനെ
ഉം
വാർത്ത ഇട്ടൊക്ക്യപ്പോ ഫുള് കൊറോണന്റെ ഓരോന്നും ഇങ്ങനെ കാണേനും എന്തൊക്കെയല്ലേ
എന്തൊക്കെയായിനല്ലേ ആ കാലൊക്കെ
ഒ പേടി അവ്‌ലെ അതൊക്കെ ഓർക്കുമ്പോ
സത്യം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥേനല്ലേ എല്ലാർക്കും
കാണാനും പറ്റൂല അ മറ്റ ഒരാൾ കഴച്ച് ഫുഡ് കഴിക്കാൻ പറ്റ ല എന്തൊക്കെ നിയമങ്ങളൊക്കെനല്ലേ
അതെ തൊടാനും എപ്പളും മാസ്ക് ഇട്ട് നടക്കണം അങ്ങനൊക്കെ
ആ അങ്ങനെക്കോരൊ ഞാൻ ഇൻസ്റ്റയിൽ ഇപ്പ സ്ക്രോൾ ചെയ്ത സമയത്ത് ഞാൻ ഇതിന്റെ വീഡിയോണ്ടപ്പേ ഓർമ്മ വന്നത് ഇങ്ങനെ ഒർക്കനു ഇങ്ങനെ ഈ കൊറോണന്റെ കാല
ശരിയ ഇയ് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഓർക്കണ്ട് അന്നത്തെ കാലൊക്കെ എന്തയ്നുലേ ഓരോ കാലഘട്ടം ഇങ്ങനെ ആകുമ്പോക്കും ഓരോ കാരണങ്ങളിങ്ങനെ വ ന്നത് ഇങ്ങനെ ആലോച്ച
സ്കൂളുകൾക്ക് പോകാനൊന്നും പറ്റാതെ എത്രയോ ദിവസം വീട്ടിലിരുന്നലേ പണില്ല അതെ
പിന്നെയല്ല അയിന്റെ ക്യൂരിയോസിറ്റി കാരണം അപ്പളാണ് നമുക്ക് ന്ന ഇല്ലാക്കണ കൊറെ ആളുകളും മരണം പെടുന്നത്
ആഹോ അതന്നെ അങ്ങോട്ട് കുടുങ്ങി പോയി
സത്യം ചെറിയ കുട്ടികൾ മരിക്കുന്നത് പനി വന്നിട്ട് എന്താ അതൊന്നുമല്ല പിന്നെ വാക്സിന് വെക്കണണ്ട്
ആഹ അതന്നാ ഇപ്പ അതും ഭയങ്കര പ്രശ്നായിനല്ലേ
ഉം അതെന്തൊക്കെയോ രോഗങ്ങൾ വരുന്നുണ്ടെന്ന എന്തൊക്കെയോ പറഞ്ഞണാടില
എന്തായാലും പടച്ചോൻ കാക്കട്ടെ അങ്ങനത്തൊന്നും ഇല്ലാതൊക്കട്ടെല്ലേ എന്തൊക്ക ഒക്കെ ഇപ്പൊ നടത്തണത് ലോകത്ത്
അന്നത്തെ പിന്നെ ആരോഗ്യ പ്രവർ ഏഹ് ആരോഗ്യ പ്രവർത്തകർക്ക അടിപൊളി ആയതോണ്ട് പിന്നെ എല്ലാ സീനല്ലേന്നു
ആഹ അതന്നെ പക്ഷെ ആളായി ഇങ്ങെ പോയി മറ്റേ രേണുസൂധിന്റെ കണ്ടില്ലേ ഇജ്ജ് കീമോ ചെയ്തത് ആ കീമോ ചെയ്ത് മൂടിയൊക്കെ കളിഞ്ഞാ കണ്ടിലേ ഇജ്ജ്
ഉം മുടികളഞ്ഞോ
ആ ആ മൊട്ടടിച്ചക്കണ്
ഏഹ് ഞാൻ കണ്ടില്ലേ എന്നല് ഞാൻ ക്യാൻസർ ആണ് പറഞ്ഞപ്പ സീരിയസ ആണ പറഞ്ഞ ഇത്രയും കാലം ഇങ്ങനെ ഇങ്ങനെ നടന്നിട്ട് പെട്ടെന്നൊര് ക്യാൻസർ വന്നപ്പോ പെരും വേ പെയിനാണ് ന്നൊക്കെ പറയുന്നേ കേട്ടു ഫോണില്
ആഹ് അവൂ അത് കണ്ടപ്പോ ആകെങ്ങട്ട് ചടച്ചാകംങ്ങട്ട് ഇടങ്ങാറായി ആഹ് ഓലെ സ്റ്റോറി എന്തൊക്കെണ്ടപ്പോഴെ
ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനൊണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഇടങ്ങാറ്
ആഹ് കൊറെ ആൾക്കാര് ഇപ്പോഴും നെഗറ്റീവ് കമൻ്റ്സ് ഇടുന്നോരും ഉണ്ട് പോസിറ്റീവ് പ്രത്യേക ഉണ്ട് പക്ഷെ എന്നാലും ഇപ്പ കൊറേ ആൾക്കാര് ഇനിക്ക്തോന്നണ്ട് പോസിറ്റീവ് കമൻ്റ്സ് ഇട്ട് സ്നേഹിച്ച ചെയ്യണ എന്നണ്ടല്ലേ പാവം എന്തായാലും സുഖമാക്കി കൊടുക്കട്ടല്ലെ കൊറെേ ആൾക്കാര പ്രാർത്ഥനൊക്കെ ഇണ്ട് തോന്നന്ന്
ചാപൂർവ്വം ആൾക്കാർ മാത്രേ രസപ്പെടുള്ളൂ മരുന്ന് അങ്ങനെ എല്ലാവർക്കും എഫക്ട് ചെയക്ഷ്യണം എന്നില്ലല്ലോ
ആഹ് അതാണ് പേടിയാണ് അങ്ങനത്തക്കെ വന്നാല്
അതെ പിന്നെ
പിന്നെ എന്നിട്ട് എനക്ക് ഇനി എക്സാം ഒക്കെല്ലേ
ഈ ഇനിപ്പോ ഇപ്പ ക്ലാസ് തുടങ്ങിയിട്ടുള്ള ഓരോ മോഡിയുള് കഴിഞ് ഇങ്ങനെ എക്സാം എടുക്കും
ഏഹ് നിക്ക് നിങ്ങക്ക് സെമിനാർ പ്രൊജക്ട് റ്റൊക്കെല്ലേ
മ്മ് സെമിനാറ് ഉണ്ട് പക്ഷെ തുടങ്ങിട്ടുള്ളതുക കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാവക സെമിനാർ ഇപ്പൊ ഡിബേറ്റ് നടക്കുന്നുണ്ട് ഓരോ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാവാരും സംസാരിക്കണല്ലോ
ആഹ് എട്ട് എങ്ങനുണ്ട് അന്റെ കഴിഞ്ഞോ
ഞാനൻ ദെ പങ്കെടുത്തിട്ടി ഇന്ന് ഞാൻ ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസം ലീവായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ കഴില്ല ഇനി നാളെണ്ട് നിക്ക്ണ്ട് തോന്നണ്ട് ഗ്രൂപ്പില് പേരൊക്കെ ഇട്ടിക്കണ് ഓരോ ടീമില്
ഏഹ് ടീമ് ടീമ് ആയിട്ടാ ചെയ്യല്
ഉം ഗ്രൂപ്പ് ഗ്രൂപ്പ് ആണ് ഓർക്ക് ഇഷ്ട്ടല്ല എല്ലാവരുടെ പേര് ഇതൂല എല്ലാവരും ഇങ്ങനെ മാച്ചി മാറ്റി ഇതാക്കി അങ്ങനെ
ആഹ് ആഹ് മത്രല്ലേ ആഹ് അങ്ങനെയക്കെയല്ലേ ഇനിയിപ്പം കോളേജിൽ ഫ്രഷേഴ്സ് ഡേ അല്ലേഇനി ജൂനിയേഴ്സിന് അതെന്നാ ഓല്വരാനല്ലേ ഓലലോട്ട് വന്നില്ലേ
ആണോ ചേരാൻ പിന്നെ
ആഹ് അലോട്ട്മെന്റ് ആയി മറ്റേ അമൽ കോളേജിലൊക്കെ തുടങ്ങിയന്ന് കേക്കണ്ടല്ലോ
ആണോ പക്ഷെ ഇവിടെഞൻ വരുന്ന കണ്ട ഞൻ എന്താണ് സംഭവം എന്താണെന്ന് അറിയില്ലട്ടോ
ആഹ് അങ്ങനെ റീലൊക്കെ കണ്ടീന്നു
ആണൊ
ആഹ് ഇപ്പൊ നാള ഇനി കോളേജില്ലേ
ഏഹ്
എന്താണ്ന്ന്
ഏഹ് ശരി നിങ്ങക്ക് ബുധനാഴ്ച കാ ആഹ്
ആഹ് അത് പക്ഷേ കളർ ഡ്രസ്സ് ഇപ്പൊ എന്നല്ല ആ ഒരാഴ്ച്ച ഇട്ട്ട് ചടച്ചക്കൂലെ യൂണിഫോമന്നെ ഇറന്നേക്കാറില്ലേ നല്ലത് ഡെയ്ലി
ഉം ചെല ഇപ്പൊ ഡ്രസ്സ് ഇല്ലെങ്കിൽ അല്ലെങ്കി എന്തിനലും കൊറെേ കയങ്ങളൊക്ക കിട്ടി കഴിഞ്ഞ പോണ്ടും പിന്നെ ഓണം വിഷയ ഒക്കെ വരുമ്പോ അങ്ങനെയല്ലേ
ഓ ആഹ് ആഹ് അതാണ് ഡ്രസ്സ് ഉണ്ടാവുമ്പോ നമുക്ക് ബുധനഴ്ചവാ കാത്തൊക്കെ നമ്മള് ഡ്രസ്സ് ഇടാവാനും പക്ഷെ ഡ്രസ് ഇല്ലെങ്കിലിൽ ആണ് അവിടെ പ്രശ്നം വരിക ഉം അങ്ങ ആഹ് എന്നിട്ട് ഈ അന്റെ ഫേവററ്റ് യൂട്യൂബർൊക്കാര
ഏഹ്
യൂട്യൂബില ആരുടെ ആ യൂട്യൂബില ആരെ വീഡിയോസ് വെച്ച് കൂടുതലും കാണാറ്
ഞാൻ അങ്ങനൊന്ന ഇല്ല ഞാൻ എങ്ങനെ യൂട്യൂബ ഒന്നും കാണലില്ല എന്താ എന്ത ഷോർട്സില്ലേ അങ്ങനെ കാണും ഒരാ ആൾക്കാരത് പെണ്ണിന്റെ തനി മലയാളിന്റെറെ ഒക്കെ ഷോർട്ട്സ് ആദ്യ കണ്ടിരുന്നു തനി മലയാളിന്റെ എന്താ വ്ലോഗൊക്കെ ഇപ്പൊ അങ്ങനെ കുറവാണ് പിന്നെ പിന്നെ ഷോർട്ടസ് ഈ ആരതാ കാണലേ
ആഹ് ഞാനല്ല ഞാനിപ്പ വെറുതെ വീട്ടിലിരിക്കയതുകൊണ്ട് ഇപ്പ എല്ലാടക്കും കാണും മറ്റ പ്രണവ് കൊച്ചുവല്ലേ
ആഹ്
മൃദുലന്റെയൊക്കെ ആവുമല്ലോ
അതും ഇന്ത്യൽ വരല ഇണ്ടാ സാധനൊക്കെ ഓരോത്തും കാണാനൊക്കെ ഉണ്ട് ഞാന്
ആഹ് ഇടയ്ക്കൊക്കെ കാണാ ഇടയ്ക്ക് കാന്നൂല അങ്ങനെയൊക്കെയാണ്
എ ഫോണൊന്നും എടുത്തിട്ടില്ല അപ്പൊ കിട്ടില്ല കൊറെേ കാർട്ടൂൺസ് ഒക്കെ കയറ്റി പിന്നെ നെച്ചന്ന ഇല്ലങ്കിപ്പ അത്ങ്ങനെ കണ്ടുകുത്തിരിക്കാം അങ്ങനെയൊക്കെ
ഹാ ഞാനിപ്പ അതേ പത്തേ എങ്ങനെേലൊക്കെ ടൈം പോകണെങ്കില് കൊറെ ഗെയിം ഒക്കെ കേറ്റി വെക്കും എന്നിട്ട് അതി ആഹ് ആഹ് അതാണ് എന്നിട്ട് കൊറെേ കളിക്കും എന്നിട്ട് അത് ചേർക്കുമ്പോ അത് ഡിലീ ലീറ്റ് ആക്കും നെസ്റ്റ് ഗയിം കേറ്റും
ഉം അതന്നെ അവിടെ എല്ലായിടത്തും
ദിവസം ഇങ്ങനെ ഇയിപ്പ എന്നാ രാവിലെ ആവും പിന്നെ ഉച്ച ആവും വൈകുന്നേരം അവ അപ്പൊ നാളെപ്പിന്നെ നോമ്പാണ്
നാളെ
പലിച്ചക്ക് നാളെ ഞങ്ങൾക്ക് നോമ്പുണ്ട് അതിന് പലിച്ചക്ക് നീക്കണം അങ്ങനെ നാളെ മറ്റന്നാള നോ ആഹ് എന്നാ ആഹ് എന്താ മൊഹറം ഒമ്പതും പത്തൊന്നും പറഞ്ഞിട്ടന്ന് നാളെ നോമ്പിണ്ട്
ആണോ
ഉം
ശരി അപ്പൊ രാവിലെ നീക്കോ നേരത്തെ നീക്കണൊക്കെ വേണംല്ലേ
ആഹ് ഇനിയിപ്പോ അലച്ചക്ക് നീച്ച് ഫുഡ ഒക്കെ കഴിക്കണം അങ്ങനെ നോ
എല്ലാവർക്കും ഉണ്ട് വീട്ടിൽ എല്ലാവർക്കും എടുക്കണ്ട നോമ്പ്
ആഹ് വീട്ടില എല്ലാരും എടുക്ക എടുക്ക നല്ലതാണ് എല്ലാരും എടുക്കണ്ടത് പറയണെ അങ്ങനെ പിന്നെ ക്ലാസില് ഏ അല്ലല്ല അത് നമ്മളിങ്ങനെ ഒരു നല്ലൊരു പ്രത്യേക ദിവസത്തിൽ നമ്മള് നോമ്പ്ടുക്കുന്നതാണ്
ആഹ് അങ്ങനെ
ആഹ് അനെ അത് ഈ എപ്പഴാ കടക്കല്
ഞാന് പതിനൊന്ന് മണി അമ്പ് കടക്കലുണ്ടന്ന് ഇപ്പ ഇങ്ങനെ കളിയൊക്കെ ഉണ്ടായി അതൊക്കെ കണ്ട്
ആഹ് ആഹ് ആക്കോ ആക്കം പോലെ ഇരിക്കൂല കിടക്കുണ്ടവാ
ഉം ഇയോ
ആഹ് ഞാൻ നേരത്തെ കിടക്കലിണ്ട് മാക്സിമം നേരത്തെ കിക്കാനാ നോക്കല്
ഉം
ഉടന്തൊക്കെയ വറെ
ഉം
ഉം എന്നായിക്കോട്ടെടീ ശെരിന്നാ, ആ ഓക്കെ.